കേക്കാവോച്ചി കേക്കാവോ?
ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ
പിന്നെ?
ഇങ്ങെരിക്കുന്നു വെറുതെഇരിക്കുന്നു എഴുതിക് എഴുതുവാ ആഹ കഴിച്ച്കഴിച്ച് അവിടെ കഴിച്ചില്ലയോ?
എന്താണ്?
അവിടെ കഴിച്ചോ?
ഇല്ലടാ കഴിച്ചിട്ടില്ല കഴിക്കാൻ പോവുന്നൊള്ളൂ ഇനി കോള് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാന്
ആ ആ
പിന്നെ പിന്നെന്താ പറയ് എന്താണ്?
കൈ ഏഹ് പിന്നെ എല്ലാരും എന്തിയെ അവിടെ
എല്ലാവരോ, അച്ഛൻ ഉറങ്ങി
ഉം ഉം
ഇനി ഞാൻ ഞാനും അമ്മയും കഴിക്കാനുണ്ട് ഊണ് കഴിക്കാനുണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങളും ഒറങ്ങും. ഞങ്ങളൊരു പത്ത് പത്തര പത്ത് മണിയൊക്കെ ആവുമ്പോ കിടക്കും പിന്നെ ഞാന് വേഗം ഒന്നും ഉറങ്ങില്ല ഫോണില് കളിച്ചിട്ട് പത്തര പയിനൊന്ന് മണിയൊക്കെ ആകുമ്പോ അങ്ങനെ ഉറങ്ങും
ആഹ് പിന്നെ എന്തോണ്ട് വിശേഷം?
എന്താ വിശേഷം സുഖം.
അവിടെന്നാ ചോറിന്ന് കറിയെന്ന അവിടെ? പക്ഷെ ആ വണ്ടി ബാക്കി വന്ന ആ രണ്ട് വലിയ ആഹ്
അതാണ് കറി പിന്നെന്താ പിന്നെന്താ മ മറ്റേ ഓംപ്ലേറ്റ് ഇല്ലേ ഓംപ്ലേറ്റ്
ആഹ്
പിന്നെ വേറെന്താ?
പിന്നെ അവടെ തണുപ്പായിരിക്കുവല്ലോ അല്ലേ
ആഹ് നല്ല തണുപ്പാടോ നല്ല തണുപ്പ മഴ പറയുമ്പോ കുറച്ചൊക്കെ പെയ്തിട്ടുള്ളൂങ്കിലും നല്ല തണുപ്പ. എനി എനിക്കൊക്കെ നമുക്കി ടൈൽസ് കൂടെ ഈ തണുപ്പും കൂടി ആയപ്പോ നടക്കുമ്പോ കാലൊക്കെ വേദന തുടങ്ങി. അ അത്രക്കും തണുപ്പ
ആണല്ലേ പിന്നെ
പിന്നെ, പിന്നെന്താ അവിടെന്താ, അവിടെ നിങ്ങള് ഈ ഫോണിലൊക്കെ കാണില്ലേ റീൽസ് ഒക്കെ ചെയ്യിലെ ഇങ്ങനെ ഹോസ്റ്റല്ല് അങ്ങനെ ഹോസ്റ്റലുകളില് റീലുകളൊക്കെ ചെയ്യണത് വീഡിയോകൾ കാണാറുണ്ട് അതുപോലോക്കെ നിങ്ങൾ ചെയ്യാർ
ചെയ്യും ചെയ്യും അതേ ഉള്ളൂ ഇവിടെ.
ആണോ ആഹ്.
ആഹ് ഇവിടെ ഡാൻസ് എടുപ്പാണെല്ലരും ഡാൻസ് റീല്
അതെ അടിപൊളിയാവൂലോ
പിന്നെ നല്ലയാ.
ഞാന് ഹോസ്റ്റലിന്ന് കേൾക്കുമ്പോ ഹോസ്റ്റലിന്ന് കേക്കുമ്പോ മനസ്സിലേക്ക് ആദ്യം ഇപ്പ അതാണ് വരിക ഒരു എൻജോയ്മെന്റ് ലൈഫ് ആവൂലെ എല്ലാരും കൂടെ
ആഹ് എൻജോയ്മെന്റ് ഒന്നുല്ല വീട്ടിലൊ ക്കെ അങ്ങനെ എല്ലാരും വീട്ടിലൊക്കെ അവിടെ നിക്കുമ്പോ എല്ലാരും പറയും എൻജോയ് യാണ് ഇവിടെ വരുമ്പം. ഫ്രീഡവാണ്, പക്ഷെ ഇവിടെ വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഞങ്ങക്കിനി അടുത്ത ആഴ്ച തൊട്ട് ഇനി ഫോണും യൂസ് ചെയ്യാൻ പറ്റ ത്തിൽന്ന് പറയുന്നു
അതെന്താ?
ഫോൺ വാങ്ങിച്ച് വെക്കും.
എങ്ങനെയ അപ്പൊ നമുക്ക് ഇപ്പ പഠിക്കാനൊക്കെ ഫോൺ ഒക്കെ വേണല്ലോ എന്തേങ്കിലും ഗൂഗിളില് നോ ക്കാനും അങ്ങനൊക്കെ
ആഹ് അത് അറിയത്തില്ല ഒരു മണിക്കൂറെ ഫോൺ തരത്തുള്ളൂ മറ്റേ ഇവിടെ പിള്ളോര് ഇവിടെ വരാ ഇവിടെ അങ്ങു ഇങ്ങും എല്ല സി സി ടി വി യ. ഫുള് ഓൺ ആായിരിക്കും എപ്പഴും നമ്മള വോയിസ് ഉൾപ്പെടെ റെക്കോർഡ റെക്കോർഡാ. അന്നേരം പിള്ളാരൊക്കെ ഇവിടെ വെളിയ ഇറങ്ങി രാത്രി ഒരു മണിക്കും രണ്ട മണിക്കുംൊക്കെ ഇവിടെ വെളിയിറങ്ങിന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടും ഇപ്പോൾ വന്ന പ ഞങ്ങൾ ഫസ്റ്റ് ഇയേയ്‌സ് പിള്ളാര് പ്പയും ഫോൺ യൂസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ കുറെ കംപ്ലയിൻറ്സ് കിഇട്ടിട്ടുണ്ട്. ഇവ ഇവിടെങ്ങനെ അവരെങ്ങോട്ട് വിള്
നിങ്ങള് പട്ടാള ചിട്ടയാവാൻ പോവാണല്ലോ?
പുതിയ വാർഡനും വരും ഇന്നാരൊക്കെ സീനആയിരിക്കും.
ഉ നിങ്ങളെ സുഖൊക്കെ പോവാൻ പോവല്ലേ.
ഉ ഫോൺ ഇല്ലെങ്കി പിന്നെ പറയണ്ടാ.
പിന്നെ അവിടെ പെൺകുട്ടികൾ ആരെങ്കിലും അങ്ങനെ എന്തെലും പാർ ട്ടേമാട്ട് എന്തേങ്കലും ജോബ് എന്തേലും ചെയ്യണ്ടോ?
എങ്ങനെ പഠിക്കുന്ന പിള്ളോരോ?
ആഹ പഠിക്കുന്ന പിള്ളാര്.
ഇല്ല ഇല്ല ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരെ ഗേൾസിനെ. ജോലിക്ക് കൊടുത്തില്ല ആവള്. വേല് വഴിയൊക്കെ ചെയ്യുന്നവര് കാണുവായിരിക്കും അറിയത്തില്ല.
ഉം.
പിന്നെ. ഇവിടെ ഹോസ്റ്റല ആയോണ്ട് ഇവിടെ പി ജി നിന്ന് വരാനും സമ്മക്കത്തില്ല ആ പിന്നെ. ആ പാർട്ട ടൈ ആയി് ഗേൾസ് ജോലിക് പോവാ സമയക്കത്തില്ല അങ്ങനെ കുറച്ച് കണ്ടു.
പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും
അതൊക്കെറപറ്റും നമക്ക് ഔട്ടിംഗ ടൈം ഇടെ അല്ലേ ചോദിച്ചിട്ട് താഴെ പോയിവാങ്ങി അങ്ങനെൊക്കെ പറ്റും.
ഉം. അതെങ്ങനെ എത്ര എത്ര മണി മുതലാ ങ്ങൾക്ക് ഹോസ്റ്റല് ഉള്ളത്.
ഞങ്ങക്ക് വൈകട്ട് ആറ മണി വഴി കോളേജ്ന്ന് ഞങ്ങക് രാവിലെ എട്ടു മണി യാകുമ്പോ ബെസ് വരും കോളേജ് ബെസ് വരുംപോയിട്ട് നാല് മണിയാകുമ്പോ വരും എന്നിട്ട് നാലല് മണി അഞ്ച് മണി തൊട്ട് ആറ് മണി വരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് കയറം പിന്നെ പിന്നെ സൺഡേ സാറ്റർഡേ സൺഡേ ഔട്ടിങ്ങ് കിട്ടും. സൺഡേ രാവിലെ എട്ട് എട്ട് ടു ആറ് ആ കിട്ടും.
രാവിലെ എട്ട് മണി മുതൽ ആറ് മണി വരെ വൈകുന്നേരം വരെ. അതെ അപ്പൊ ആ സുഖമാണല്ലോ. അപ്പൊ ഫുള്ള് ചെലവ് നമ്മൾ എടുക്കണംന്ന് മാത്രല്ലേ?
ആഹ പക്ഷെ ബാങ് എവിടാ.
ച്ചാല് അവിടെ റൂമിൽ തന്നെ ഇരികാന്
ആഹ് പറ്റും പറ്റും ആ അങ്ങനെ. ആ പോണവർക്ക് മാത്രം പോയാൽ മതി ടൈം ഓരിഇടും നമുക്ക് പോണന്നവർക്ക് പോവാം. അല്ല ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാം.
ആ ആ് പൊറത്ത് പോയിണ്ടെങ്കി പുറതീന്ന് ഫുഡ് കഴിക്കേണ്ടി വരൂല്ലേ.
അല്ല അവിടെ പോയല് ഇവിട നമ്മള ഇവിടെ വന്ന് കഴിച്ചിട്ട് പോവാണെങ്കിൽ അത്രയും പോവാം. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ട അതൊന്നും കുഴപ്പല്ല.
അശെ
അങ്ങനെത്തെ പ്രശ്ന ഇല്ല ഇല്ല. പിന്നെ ആ ചെല കോളേജില് ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കി ചില ബാംഗ്ലൂരു കോളേജ് മറ്റേ ഭയങ്കര ഈ ആചാര്യ ബി ജി എസ് അങ്ങനത്തെ. രീതിയിലുള്ള വല്യ വല്യ കോളേജ് ഉണ്ട് ആ കോളേജിലൊക് ഒ ഫുൾടൈം ഔട്ടിങ്ങും ഒമ്പത് മണിവ വരൊക്കെ ഔട്ടിങ്ങ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഔട്ടിങ്ങില്ല പിന്നെ. ഇപ്പൊ ഇപ്പം അങ്ങനെ എല്ലായിടത്തും ഔട്ടിംഗ ഒക്കെ കുറയ്ക്കുവ എന്റെ കൂട്ടാാര് പഠിക്കുന്ന ബാംഗ്ലൂരു കോളേജ് ഒരു മണിക്കൂറൊക്കെ ഔട്ടി രാവിലെ പത്ത് മണിക്ക് പോയാ പതിനൊന്നര ആവുമ്പോ കേറണം
ഉം ഉം ഉ
അതൊച്ചോക്കെ വാണെങ്കിൽ ഇതൊക്കാ വല്യ
അതെ അല്ല ഒരു കണക്കിന് ഇല്ലേ കൊറച്ച് സ്ട്രിക്റ്റ് ആവാണ് നല്ലത് കാരണം എന്താ വച്ചാല് അത്രയും കു കുട്ടികള് അല്ല നല്ല രീതിൽ നടക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്നാണ് അല്ലേ നമ്മുക്ക് അവരുടെ ഭാവിയും കൂടി നന്നാവണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് സ്വിറ്റ് ഉള്ളത് നല്ലതാ ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ മറ്റ് കുട്ടികള് പഠിക്കാൻ പോണ കാര്യം കാര്യങ്ങളൊക്കെ മറക്കും നിങ്ങൾപോണ സമയത്ത് നല്ല ഉഷാറാവും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ അല്ലേ അവരുടെ മൈൻഡും പുതിയ പുതിയ കൂട്ടുകാരനൊക്കെ കിട്ടുമ്പോഴേ അവരെല്ലാം മാറും സ്വഭാവമൊക്കെ എപ്പ വേണമേിലും മാറും ഹലോ
ഇവിടെ അങ്ങനെ നേരത്തെ ഔട്ടിംഗ് വിടുമ്പോ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന് തോന്നുന്നു അതാ ഇങ്ങനത്തെ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ വന്നേക്കന്ന് സീനിയേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്
ആഹ ഇങ്ങനെയാണ് സംഭവംഎ ന്ന പോലെ
അതൊണ്ടാണ് അല്ല വല്യ കുഴപ്പൊന്നുമല്ല
ഉം ഉം ഉ പിന്നെ പിന്നെന്താ പിന്നെന്താ തന്റെ വീട്ടിലെ ആരൊക്കെ ഉള്ളത്
പിന്നെ
വീട്ടിലാരൊക്കെ ഉള്ളത്
ഏ
വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
അച്ഛൻ അമ്മ അനിയന് പിന്നെ അച്ഛറെ അച്ഛനും അച്ഛന്റെ അമ്മയും
അച്ഛനും അഛമ്മല്ല
ഏ
അച്ചഛനോ അച്ഛമ്മയിലേ പറയാം
ആഹ
പിന്നെ അവര് വിളിക്കാറില്ലേ
വിളിക്കും വിളിക്കും
ഉ പിന്ന പിന്ന എന്താന്ന നാട്ടിലേക്ക്
നാട്ടിലേക്ക് അറിയത്തില്ല
ഇനി ഓണത്തിന് ആവൂല്ലേ
ഓണത്തിനല്ല ഇപ്പൊ ഞങ്ങക്ക് എക്സാം ആയതുകൊണ്ട് സ്റ്റഡി ലീവ് ആയിരിക്കും
ആഹ
ഒന്നും അറിയത്തില്ല
നന്നായിട്ട് പഠിച്ചോ വേറെ എവിടേക്ക ശ്രദ്ധിക്ക നന്നായിട്ട് പഠിച്ചോ പറയാ
ഉം
എവിടക്കും ശ്രദ്ധൊന്നും പോവാതെ പഠിച്ചച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിക്കോ
പഠിക്കണം അവ അരുവി നടപ്പുണ്ട്
ഒരുപാട്ണ്ടോ
ഏ ഒരുപാടുണ്ടോന്നോ
എനിക്ക് ആ ഒരു ഫീൽഡിനെ ഓർത്തു എന്ന് ഓർത്തു ഒരു പിടുത്തവുമില്ല നല്ലതെ ബി എസ് സിനെ വിളിച്ചിട്ട് നമുക്കൊന്നും ഒരു പിടുത്തവും ഇല്ലന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊ ഒരു ഫീൽഡാണ് ങ്ങ് ഈ ഹോസ്പിറ്റലിനായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങള്
ആഹ്
എനിക്ക് തീരെഷ്ടല്ല ആശുപത്രിൽത്തെ ജോലികള് ഈ കുത്തലും ചോരാ ആ സംഭവങ്ങളൊക്കെ
ആഹ്
അത് ഇപ്പൊ ഇപ്പ ഒരു ടെൻഷൻ അല്ലാതെ വേറൊന്നും അല്ല
പിന്നെ ചേച്ചി ഇനി എപ്പഴാ നടക്കുന്നത് താമസിക്കുവോ
ഉം ഞാനൊരു പത്ത് മണി പത്തരൊക്കെ ആകുമ്പ ഇറങ്ങും
ഉം ഇവിടെ അറയിത്തില്ല ഇവിടെ പലരും പല ടൈമ കിടക്കുന്നെ
അത് ശരി. അല്ല ഇനി മൊബൈലൊക്കെ വാങ്ങി വെക്കാൻ തുടങ്ങിയ കറക്റ്റ് സമയത്ത് ഉറങ്ങിക്കോളൂം.
മ്
പിന്ന
മൊബൈലൊക്കെ വാങ്ങിച്ചോക്കാല ഇനി പിന്നെ റിവിഷൻസ് വരും ഞാങ്ങക്ക് ഇനി റിവിഷൻ ക്ലാസ് ഒക്കെയ
എന്താണ്
എഴുതി തീർക്കണം വൈവേടൊ അട്ട സൈൻ വാങ്ങണം അങ്ങനെ കൊറെ കൊറെ ഉണ്ട്
അന്നോ അവിടെ നീയും എന്താണ് ഫീസ് കൊടുത്തിട്ടല്ലേ പഠിക്കുന്നേ പ്രൈവറ്റ് ആയിട്ടല്ലേ ബാംഗ്ലൂര് ചേർന്നെക്കണെ പ്രൈവറ്റ് ആയിട്ടല്ലേ ബാംഗ്ലൂര് ചേർന്നെക്കണെ എത്രയാ എ എത്ര ലക്ഷം
എത്ര ലക്ഷം എന്ന വെച്ചാ ഒമ്പതും എട്ടൊക്കെയാവും
ദൈവമേ ഒമ്പ് ഒമ്പത് ലക്ഷോ
ഉം
അതെ ദൈവമേ
ലോൺ എടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ലോണ്
അതെയോ ഓക്കെ
അത് എത്ര പെർസെന്റേജ് പ്ലസ് ടു മാർക്കുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ആവത്തുള്ളു
ഉം നിനക്ക് നല്ല മാർക്ക്ള്ള കോണ്ടാവൂ ല്ലെ കിട്ടിയെക്കണത്
വല്യാ മാർക്കൊന്നും ഇല്ല എന്നാലും കിട്ടി
ഉം ഉം ഉം ല്ല അതിനി പിന്നെ ഇത് കഴിഞ്ഞ അടക്കേണ്ടേ നിനക്ക് ജോലിയൊ
ആ ആ അടയ്ക്കണം അടയ്ക്കണം
അടക്കേണ്ടി വരും
അത് അറിയത്തില്ല അത് പതിനഞ്ച് വർഷത്തോളം അടവ് വരുവായിരിക്കും എനിക്കറിയത്തില്ല
പതിന
അതിപ്പോ അത് ചേച്ചി നമ്മള്ഇപ പ്പ ഞാനിപ്പോ എടുത്തേക്കുന്ന എത്ര ഏഴ് ആറ് ലക്ഷം എടുത്തേക്കുന്ന
ഉം
അല്ലാതെ ആണെങ്കി ഇപ്പം ഇപ്പൊ ഒരു ലക്ഷം എടുത്തവരാണെങ്കിലും ഇപ്പൊ എന്റെ ഒരു കസിന് ഒരു ലക്ഷം എ ഒരു ലക്ഷം എടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മള് ഇത്രയും വർഷം ഇറങ്ങി പഠിക്കു പഠിക്കുമ്പോ ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂടി അ ചേച്ചിക്ക് ഇപ്പോ അഞ്ച് ലക്ഷം തിരിച്ചടക്കണം അന്നേരം ആറ് ലക്ഷം എടുക്കുന്ന എന്റെറെ കാര്യം എന്തോആയിരിക്കും
ആ അ ദൈവമേ
ഭയങ്കര പാടാ അറിയത്തില്ല
ഉം അപ്പൊ നമ്മള് ആഹ് ശരിയടാ